ഹലോ
ആഹ് സുഖാണോ?
ആഹ് സുഖം
ആഹ് എന്തോ ട്ക്കായിരുന്നു ഇ
ഏഹ്
എന്തോടുക്കായിരുന്നു
കുട്ടിയോളെയ് സ്കൂൾക്ക്.
ആഹ്
ആ
വിടാനുള്ള തിരക്ക്. ആഹ് കൈഞ്ഞ് കാപ്പി ഇന്ന് പുട്ടായിര്ന്നു പുട്ടും. ആഹ്
അയ് ശെരി.
പിന്നെ ഇന്നലത്തെ എറച്ചിക്കറിയുണ്ടായിരുന്നു. അതു ഉണ്ടായിരുന്നു ഉം അവിടോ?
ഇവിടെ ദോശെ.
ആഹ് ആഹ്
ഉം
ഇപ്പം ബെസ് വര്വാ ബസിലാണോ പോണെ? ആഹ് ആഹ്
ഉം
അസെരി.
അവ്ടൊക്കെ എങ്ങനെ?
ആഹ് ഇവിടെ ഇല്ല ഫുള്ളായ്റ്റില്ല. പിന്നെ ഇങ്ങനെ ഇനിപ്പ എന്തെലും ഉച്ചക്കത്തക്കെ ഉച്ചക്കത്തെ. എന്തേലും നോക്കണം കറിയൊക്കെ.
അയ് ശെരി.
ഉമ്മ അപ്പറ്ത്തെ വീട്ടിലോട്ട് പോയേക്കുന്നു ഇനി വ വരണോ. പൊറത്ത് സുഖ്വ ഇല്ലായിര്ന്നു. അപ്പ അത് കാണാൻ പോയിക്ക്
ആഹ് ശെരി
ഉം ഇന്ന് ഉച്ചയ്ക്ക് എന്തുവാ വെക്കുന്നെ
ഉച്ചക്ക്താ ചോറ് വെക്കണം
ആഹ്
മീൻ കറി വെക്കണം
ആഹ്
അതൊക്കെ
ആഹ് ആഹ്
അങ്ങനെക്ക്
പിന്നെ
ഔടെ ആരുണ്ടാവുലലെ സ്കൂൾ ക്കോവാന്
ഇല്ല ഇല്ല പുള്ളാരില്ല
അതെ
സ്കൂളി. ഇല്ലല്ല ഒരു സിസ്റ്ററിന്റെ മോന്ണ്ട് അവിട അവിടെന്ന് അങ്ങ് പോവാ ആ വീട്ടീന്ന് പോവ പിന്നെ എടക് ഇവിട്ന്ന് പോവും. ഇവിട്ന്നും സ്കൂൾ ബസ് വന്ന് നിൽക്കുന്ന ദിവസൊക്കെ ഇവിടുന്ന് പോവും.
ആഹ് ശരി
ബെസ്സ് വിന്റെ അടുത്ത് വിളിച്ചു പറ്ഞ്ഞാ മതി. അപ്പൊ പിന്നെ ഇവിട്ന്ന് അങ്ങ് പോവും.
ആഹ് ഇന്നട്ട് എന്താ ഉച്ചക്കത്തൊന്നും ആയിലെ
ഇല്ലല്ല ഒന്നും ആയില്ല ഒന്നും വെച്ചില്ല. ഈ കറി എന്തേലും വെക്കുന്ന
ആ അക്കഞ്ഞും ഉ്മ്മ രിക്കുലെ
ആഹ് എന്തേലും ആഹ് എന്തേലും പച്ചക്കറി എന്തേലും വെക്കണം ഇന്നലെ ഇറച്ചിക്കറിയായിരുന്നു ഇന്നലെ രാവിലത്തെ ആ കറി ഉച്ചക്കത്തേക്കും കൂടെ എടുത്ത് രാവിലെ ഇറച്ചിക്കറിയ ഉണ്ട് പിന്നെ ചോറണ്ട് കൂടെയും കഴിക്കാലോ
ആഹ് ആഹ്
അങ്ങനെ ഇന്നലെ ഒറ്റക്കറിയും ഉള്ള ഉണ്ട് ഇന്ന് രാവിലെ നല്ല മഴ ആയിരുന്നു പിന്നെ ഇപ്പ ഇല്ല ഇന്നലെ നല്ല വെയില രണ്ടുസം കൊണ്ട് ആഹ് ആഹ്
ഇന്ന ഇവിടെ മഴ ണ്ടായിട്ടില്ല
ആന്നോ മഴ പെയ്തതേയില്ല അല്ലേ
ഇല്ല ഇന്നല ഇന്ന വ്തിട്ടില്ല ഇന്നലൊക്കെ നല്ല മഴ
ആഹ് ആഹ് ഇവിടെ കുറച്ചോസം കൊണ്ടേ മഴ മഴയായിരുന്നു പിന്നെ ഇന്നലേം മെനഞൊക്കെ ആഹ് ഉള്ളോ ഉണ്ടായിരുന്നു ചെളിയോക്കെ ഉണ്ട്
ആഹ് അതെ
പിന്നെ പിന്നെ ഇപ്പോ രണ്ടോസം കൊണ്ട് മഴയില്ല ഏഹ്
ഇനിപ്പോ പനിയും ജലദോഷം കേക്കാര മായ പെയ്തില്ല
ഉം ആണ് ണ് പ എല്ലാർക്കും പനിയൊക്കെ അതെല്ലെ ആന്നോ ആഹ് ഇവിടെ വീട്ടില് കൊർച് പേർക്കൊക്കെ പനി വീട്ടില ഞങ്ങളടെ വീട്ടിലും കൊറച്ചു പേർക്ക് പനിയായി മഴയൊക്കെ നനഞ്ഞ് പിള്ളേർക്കൊക്കെ പനിയ
ആഹ്
സ്കൂളിൽ പോകുമ്പോളല്ലാം മഴയത്ത് ഏഹ്
ഇസ്കോളക്കെ ട്താണോ
ആഹ് ന കൊർച് സൂളുണ്ട് ഇവിടുന്ന് ഒത്തിരി പഈ ഫെന്റ് കൂടെ ഒരുപാട് ബസ് പോവു എപ്പഴും ഒത്തിരി രണ്ടൂന്നണ്ണം ഉണ്ട് ഒരുപാട് അഞ്ചാറ് ബസ്സൊക്കെണ്ട് ഫ്രണ്ടീക്കൂടെ ഉം രാവിലെ ഭയങ്കര ബഹള സൈക്കിളിലും പിള്ളാരും ബസിലും ഒക്കെ ആയിട്ട് വൈകിട്ട് രാവിലെ ബഹളവ
അഹ് ശരി
ഉം ഉം
ന്നട്ടെന്താ വീട്ടില് വേറെ ആരുല്ല
ഇല്ല വടെ ആഹ് ആപ്പണ്ട് ആപ്പായക്കായ ഉണ്ട്
ആഹ് ശരി എന്ത് പഠിപ്പ് കഴിഞ്ഞോ
ആഹ് ഞാൻ ബികോം ആയിരുന്നു ബികോം കഴിഞ്ഞിട്ട് പിന്നെ പി എസ് സിക്ക് പോഉന്നായിരുന്നു പി എസി
ആഹ്
ന്നെ പി എസ് സി ഇപ്പൊ പഠിച്ചോണ്ടിരിക്ക
ആഹ് ശരി ന്ന് എന്താ ക്ലാസ്സില്ല
കോച് ഇല്ല ഇല്ല ഇപ്പ ളാസില്ല ഓൺലൈൻ വയിയേ പോയാരുന്നു ആഹ് പിന്നെ ഇപ്പൊ പോൺ നോക്കിയൊക്കെ എടുക്ക പിന്നെ എൻട്രി ആപ്പും അതിലും ഉണ്ട് അതിലും നോക്കി പഠിക്കവാ
ഉം
ഓ പിന്നെ
വേറെ എന്തല്ല വിശേഷം നിങ്ങള നാട്ടില്
പിന്നെ എന്തോ മേഠിച്ച
ഞാന് പത്താം ക്ലാസ്
ആഹ് വർക്ക് വർക്ക്ന്നും ചെയ്യുന്നില്ലേ അല്ലേ
ഇല്ല ഇല്ല മക്കളായിട്ട്ങ്ങനെ
ആഹ് ആഹ്
ഉം നടക്ക നാല് വക്കാനാണേ
ആണോ
ആഹ്
ആഹ് ആഹ്
പിന്നെ ജോലിന്ന് നോക്കിണ്ട കാര്യം
ആഹ് മൂത്ത മൂത്ത ആള എന്ത് ചെയ്യന്നെ
നങ്ങൾക്കത് പത്താം എട്ടാം ക്ലാസ്സിലാണ്
ആഹ് ആഹ് അ എല്ല വെല്ലം കൊടച്ച് പിള്ളരല്ല ഇല്ലയ അല്ല ഇതൊക്കെ
ഏളായത് മൂ മൂന്ന് വയസ്സ ആവണള്ളു ഉം ചെറിയ ചെറിയ മക്ക
ആഹ് ആഹ്
അങ്ങനെ എന്ത് ചായൊക്കെ കുടിച്ചില്ലേ
ആഹ് രാവിലെ എല്ലാം കഴിച് അ ഉച്ചയ്ക്ക്ത്തെ പരിപാടി പിന്നെ ഇനി തുണി ഉണക്കാനല്ലേ ഇനി മഴ ആയോണ്ട് വലിയ പാടാ തുണി ഉണക്കുന്ന ആര്
മഴ ആഹ് ഇങ്ങക്കൊന്ന് മഴമാണല്ലോല്ലോ ഞങ്ങൾക്ക ഇവിടെ മഴൊന്നുംല്ല
ഉം പിന്നെ വാഷിംങ് മെഷീനില് ഉണക്കുന്നത് കൊണ്ട് വലിയകൊഴപ്പയില്ല
ആഹ്
ഉണക്കി എടുക്കുന്നോണ്ട് പിന്നെ ചെറിയ വെയില് വന്നാലും
ആ ഹ് മെഷീനിലിട്ട് ഒണക്കാവൂല്ലേ
ആഹ് ഒന്ന് തോത്തിക്കിട്ടും പിന്നെ തോത്തിക്കി ട്ടിയ പിന്നെ ഒന്ന് ചെറിയ വെയില് കൊള്ളിച്ചാ മതി
ആഹ്
ആഹ് സു നേരത്തെ കല്ലിലാരുന്ന് കല്ലില് കഴ് വിയിട്ട് തോത്തിഅങ്ങിടും അതോണ്ട് പെട്ടെന്ന്ങ് ഒണങ്ങും
അഹ്ശരി ഇവിടക്കെ ഞങ്ങൾ ക കല്ലുമ്മേ തന്നേണ്
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇവൻ കെടക്ക്ന്ന് തോട്ടിയിട്ടെ ഇട്ടില്ല ആഹ് വെൾന്നു വെരുമ്പക്കും
ആഹ് ഇപ്പൊക്കെ പറ്റ്ണ്ടാവൂല്ലാല്ലേ
ഏഹ്
ഉപ്പക്ക് പറ്റിണ്ടാവൂല്ലല്ലേ
ഉമ്മ ഉമ്മാക്കോ?
ആഹ് ശരി അങ്ങനെ രണ്ട് നേരം ഇണ്ടാക്കേണ്ടി വെരുല്ലേ
ആഹ് രാവിലെയും ഉച്ചയ്ക്കും അത്രേ ഒള്ളു
അയ് ശരി
പിന്നെ രാത്രീല് രാത്രീല് പിന്നെ ചെലപ്പളെ എല്ലാരും ചോറ് തിന്നത്തൊള്ളൂ ചോറാർക്കും ഇഷ്ട്ടല്ല ഉച് ആഹ് എന്തേലും ചപ്പാത്തിയോ ഒറോട്ടിയോ ഒക്കെ എടുക്കും അല്ലെങ്കി ഈ ചേമ്പ് അതൊക്കെ പുഴുങ്ങി
ആ ഒക്കെ തിന്നോ?
അത് ആഹ് അതൊക്കെ ഇഷ്ട്ടാ എല്ലാർക്കും ചമ്മന്തി ആട്ട് അങ്ങനെ അതുവായിട്ട് കഴിക്കും
അത് ശരി
ചോറ് അത്ര ഇഷ്ട്ടല്ല അല്ലെങ്കി ഓട്സ് കാച്ചും പിന്നെ ഏത്തക്കോ പുഴുങ്ങും അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് വെച്ച് എടുക്കും അല്ലെങ്കി ചെലപ്പോ ഒന്നും വേ ഏഹ്
കഴിക്കണം അതാണെങ്കി തരക്കേടില്ലാ
ആന്നാന്ന് ന്നെ ആപ്പാക്ക് ഉം എനിക്കു ചോ ആഹ് ആഹ് ഇവിടെ എനിക്കും ഉമ്മാക്കും കൊഴ ക്കൂല്ല പക്ഷെ ഇക്കാക്കും വാപ്പക്കും ഒക്കെ ചോറ് ഇഷ്ട്ടല്ല
അല്ലെങ്കി കടി എന്തെങ്കിലുണ്ടാക്കിയാ
ഉം ഉം ഉം ഉം എനിക്ക് ചോറാ ഇഷ്ട്ടം രാത്രീല്
ആഹ് ശരി
എനിക്ക് പലഹാരൊന്നും രാത്രീല് ഇഷ്ട്ടല്ല പണ്ടേ ഞാൻ കഴിക്കത്തില്ല പിന്നെ ഈ ഈപ് ഈ ചേമ്പും കാച്ചിലും ഒക്കെ ഇഷ്ട്ടാ ചീനീയൊക്കെ
ഉം ഉം
ചീനി അധികം കഴിക്കത്തില്ലാ ഷുഗറാ ഷുഗർ അല്ലേ
ചീനി ആഹ് ഗ്യാസിന്റെ അസുഖോണ്ടാവും ഉം
അതുകൊണ്ട് അങ്ങനെ അത് അങ്ങനെ എടുക്കത്തില്ല അല്ലാതെ ഈ കപ്പക്കാച്ചിയിലും അതും ഇതുവൊക്കെ എടുക്കും
ആഹ് ശരി
ഉം ചമ്മന്തിയും ആട്ടിച്ച് ചൂടോടെ കഴിക്കുമ്പോ പിന്നെ ഒരു രസവാ പിന്നെ എവിടെയും എങ്ങും പോയില്ലയോ
ഇല്ല പോയിട്ടൊന്നുല്ല ഇവിടെ കുട്ടിയാളും മക്കളും ഒക്കെ കുലറ്റ്
അ ആഹ് ആരുണ്ട് വേറെ ആരുണ്ട് വീട്ടില്
ഉമ്മണ്ട്
ആഹ്
ആഹ്
ഓഹ്
ഞങ്ങള് നാല് മക്കള്
ഹസ്ബൻ്റ് ഗൾസിലാണോ
ആഹ്
ആഹ്
പ്പോ പോയതല്ലു
അ ആഹ്
ഉം ഞടെ ഉം പിന്നെ റോഡിന്റെ വാക്കിനന്നാണോ
ആഹ് ന്നാന്ന്
ആഹ് ശരി
ചെറിയ റോഡാ ഞാലുപ്പോ ബസ്സൊക്കെ പോന്ന റോഡാ
ആഹ്
പ്രൈവറ്റ് ബസ്സ് പോവായിരുന്നു പിന്നെ അത് പോകത്തില്ല അല്ലാത്ത ഈ സ്കൂൾ ബസ്സും ലോറി അതെ അതൊക്കെ
ഉം ഉം
എപ്പളു ബഹള
അയ്ശരി ഇവട ആഹ് ഇവട അങ്ങനെക്കെ തന്നെയാണ്
ഉം
ഇനിപ്പോ ചെറിയാളെ അങ്കല വാടിലാക്കണം
അ ആഹ്
ബസ്സ് വന്നിട്ടിയ ബസ്സ് വന്നിട്ടാണം കൊണ്ടൊയാക്കാൻ
രണ്ടാമത്തെ ആളത്രേല്
രണ്ടാമത്തെ മൂന്നാ ക്ലാസ്സ് പിന്നെ ഒന്നാ ക്ലാസ്
ഉം
ഹും ഹും ഹും
പെൺകുട്ടിയ പെൺകുട്ടിയാണ് അ പെൺ
മൂത്തതാണ് വാക്കിയൊക്കെ പെണ്ണാ
അ ആഹ്
അ
ഹും ഹും
ഉം രസാണ് ന്നാ പിന്നെ വയകൃതി കാട്ടിട്ടേ
എല്ലാരും ഒരു ഇണ്ട് സ്കൂളിലൊക്കെ ഒരുമിച്ചാണോ അത്
അല്ല രണ്ടാള് ഒരുമിച്ചാണ് ഒരാള് പിന്നെ വേറെണ് വല്യ സ്കൂളായാലും
ആഹ്‌ ആഹ്‌ ഉം ഉം
ഓഹ്‌
ഇല്ല
ആഹ്‌ പിന്നെ
അതന്നെ ഹും ഹും
ആഹ്‌ ആഹ് പിന്നെ വീട്ടില് പോവോ? വീട്ടിലേ പോവോ
വീട്ടില് കൊറേ ആയ്ക്ക്ണ് പോയിട്ട് പോണം.
ആഹ്‌ ഞാനും പോയിട്ട് കുറച്ചായി ആഹ് ആഹ്‌
കൂളും മദ്രസ്സും
ആഹ്‌ ആഹ്‌ മദ്രസ്സയിലും ഉണ്ടല്ലോ ഒന്ന് പാ ആഹ്‌ വെക്കേഷനൊക്കെ നിക്കാൻ പറ്റത്തോളൂ അതുകൊണ്ട് ല്ലേ
ഇവൽക്ക് വൈകുന്നേരം സ്കൂള് വിട്ട്ട്ടാണ് മദ്രസ്സ
ഉം ഉം ആഹ്‌ മദ്രസയേലും ഉണ്ടല്ലൊ ഉം ഉം
അങ്ങനെക്കൊക്കൂടിയായിട്ട്.
ഉം മദ്രസേലും സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറ്റത്തില്ല. സ്കൂള് ലീവ് ഉണ്ടെങ്കിലും മദ്രസേല് ലീവ് കാണത്തില്ല. പിന്നെ എന്തേലും വെക്കേഷൻ വല്ലോം വരണം. ഓണോ ക്രിസ്മസോ ഒക്കെ വരണം. ഉം
ശെരി ന്നാ
പിന്നെ ആഹ്‌ ഓക്കെ ശെരി എന്നാ ശെരി